ആ
ആഹ് എന്താ വർത്താനം
നല്ല വർത്താനം
എന്താ പണി ഫുഡയ്ച്ചോ?
ഫുഡ് കഴിച്ചിട്ടില്ല
കഴിച്ചില്ലേ ആതെന്തെ നേരം വൈകിയേ? രണ്ട് മണി ആയല്ലോ
ഉം കഴിക്കാൻ എടുക്കാണ്
ഏഹ് എല്ലാരും കഴിച്ചോ ഇയ്യ് മാത്രേ ഉള്ളൂ കഴിക്കാത്തെ
അല്ല അല്ല ആരും കഴിച്ചീല്ല
ഏഹ് ആന്തെ ഇന്ന് നല്ലോ നേരം വൈകിയോ?
അത് അല്ല കൊയപ്പ് ഓര് പത്തണിക്ക്ങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ചോണ്ടേ
ആഹ് വെശ് ആഹ് വെശപ്പുണ്ടാവൂലല്ലേ ഇന്നലെ ഞാന് എന്താ പറയാ തറവാട്ടില് പോയിനി മോനുണ്ടായിനി മോന് മോന് വന്നോ
ആഹ് മോന് വന്നീല്ല
ഏഹ് അപ്പ രാവിലെ മദ്രസ്സക്ക് പോയില്ലേ?
മദർസ്ക്ക് പോയാണ്ടെ അങ്ങട്ടന്നെ പോയി തിരിച്ചു പോയി
ഓഹ് അയ്ശെരി ഇന്നല്ല അവിടെ ഉം ബിരിയാണിം ഇറച്ചി വരറ്റിയതും ഒക്കെ ണ്ടായിരുന്നു
ആയ് ശരി ആഹ്
അങ്ങനെ പിന് മോന അവിടെ ഫോണുമല് ഭയങ്കരായിട്ട് കളിക്ണ് ണ്ട് ട്ടൊ പിന്നെ അവിടത്തിെയാ പിന്നെ എല്ലാ
ഫോണ് നിരോദിച്ചിരുന്നു അങ്ങട്ട് പോയത് എയ് ക്കാരംഅയ്ന്ന്ന്നെയ്ക്കാരം പോയത് ലെ
അത് ശെരി മക്കള് ഫോണമ്മെ കളിച്ചിട്ടേ ഭയങ്കര കളിയാണ് ഉം
ആഹ്
മോന് ഇമ് ഉം അത് ന്റെ മക്കള് നല്ലോണം കളിച്ചുംഅപ്പം ഏഹ് കൊട്ത്ത്ണ്ടായിനി പിന്നെ വോം വന്നപ്പോ പിന്നെ ഓണാല്ലോ വലുത് അപ്പ പിന്നെ ഓന് കൊടുക്കണല്ലോ
ആഹ് ആഹ്
അപ്പ പിന്നെ വൽക്ക് കിട്ട്ണില്ല പക്ഷെ ന്നാലും ഓൽക്ക് പരാതില്ല
ആഹ് ഞാൻ പോയപ്പളെ പറഞ്ഞ്ണ് ഞ്ഞ് പ്പൊ ആ പോയാട്ട് ഫോൺമ്മെ കളിക്കാ ഞാ മതേർഞ്
ആഹ് അഫോ പിന്നന്താ
ന്നട്ട് അൻക്ക് എന്താഫുഡ്
ഞണ്ട് റോസ്റ്റ് ഹലോ
ആഹ്
ഞണ്ട് റോസ്റ്റ് ചെയ്തോ പയറുപ്പേരിം
ആഹ് ശ
ന സ്ബന്റിന്റെ അപ്പൊ ആള് വന്ന് കൊറെ വിറകുണ്ടായിരുന്നു ഇവിടെ ഒരു ഭാഗത്ത് കൂട്ടിയിട്ടതിന്ന് മോർത്തെ മരക്കൊമ്പ് ഒടിഞ്ഞു വീണത്
ആഹ്
അത് ഫുള്ള് മ്മ അവിടെ എന്താ ആഹ് ഫുള്ള് മ്മ ആഹ് വെയിലത്ത്ക്ക്ട്ട് വെയ്ലത്ത് അത് ഫുള്ള കെട്ടി കടക്കേഞ് അപ്പ മഴ കൊണ്ടിട്ടേ നനഞ്ഞിരുന്ന് അപ്പൊ അത് ഫുള് ഉമ്മ ഇബടെ മുറ്റത്ത് വെയിലിള്ളോടുത്ത്ക്ക്ട്ടു
ആഹ്
എഹ് അപ്പൊ ഇനി അപ്പഞ് അത് നനി നാനിയല്ലോ ഇനി മയ പെ പ്പെട്ട്
ഉം മയിം ഞ് മയിംണ്ടല്ലോ വര്ണ്
ആഹ് എന്നരു മൂന്നണി മൂന്നര ആവുമ്പോ പിന്നെ ഒരു മൂടലല്ലേ
ഉം ന്നലെ രണ്ടാണിക്ക് ശേഷം മായാണൽ
ആഹ് വെളിച്ചെണ്ണ ആട്ടിയോ
അല്ല കൊണ്ടോയ്ടുത്തൊക്ക ങ്ങട്ട് ആട്ട്ണോട്ത്ത്ക്ക്
അഹ് ശരി പിന്നെ അങ്ങനെ ഇവിടെ പൂത്ത് അവിടെ തറവാടത്തെ വെളിച്ചണ്ണാട്ടി ഇൻ ഞാൻ നല്ല കൊറച് വെൾച്ചണ്ണ ഉമ്മ കൊറച്ച് വെളിച്ചണ്ണ തന്നീഞു
ആഹ്
അപ്പം ഞാനാ വെളിച്ചെണ്ണ കു ഇന്നോട് അഞ്ചു അഞ്ച് ലിറ്ററിന്റെ വെളിച്ചെണ്ണ കന്നാസ് കൊണ്ടുവരാൻ പറഞ്ഞിര്ന്ന് ഓല് പ്പ്ട്ടാക്കിക്കാണ്ട് പിന്നെ നമ്മളത് എടുത്തു കൊണ്ടേരറിയുമ്പോൾ ഭയങ്കര സങ്കടല്ലേ
ആഹ്
അപ്പൊ പിന്നെ ഞാനും കൊണ്ടായില്ല പിന്നെ അവിടെള്ള ഒരു കുപ്പിയില് തന്നു ഒരു രണ്ടേക്കാല് രണ്ടര ലിറ്ററിന്റെ ഒരു ബോട്ടില് തന്ന്
ആ ഉ ഉ എന്നാലപ്പ കൊറച്ച് കിട്ടിയാലും നമ്മുക്ക്പ്പോ കിട്ടരല്ലേ
ആ അതന്നെ ഞങ്ങക്ക് കൊറച്ച് മ്മള് വാങ്ങലല്ലേപ്പം ഇപ്പൊ മറ്റേ മ കുട്ടികളെ മേ മേ മേലൊക്കെ ഒന്ന് നല്ലോണം തേച്ച വരച്ച് കൊടുക്കണം പറഞ്ഞിട്ടുണ്ട്
ആഹ ആഹ
നിങ്ങള്ൾ വിളിച്ചരാട്ടിയോ
ആ കൊപ്പ ര കൊണ്ടയ് കൊടുത്തക്ക
ഏഹ തെങ നേരെ ഒ ണക്കാതെ
ആ ആഹ
അപ്പൊ അത് നല്ല വെളിച്ചെണ്ണ ആവോ ഈട് നിക്കുവോ
അക്ക ണ്ടാവല അടി
ഉം അത് ശെരി ചെലോല് പറയണക്കെ കൊറെ കാലത്തിന ഒന്നും നിൽക്കൂലാന്ന് ആ ത് ശരി ആഹ
കന്റെമ്മലല്ലേ
ഉം ഉം ഉം പക്ഷെ അങ്ങനെ പ അങ്ങനെ പറരണേക്കെ പിന്നെ ഇവിടെ തറവാട ഇൻ്റെ വിളിച്ചെണ്ണ നല്ലോണം ഇപ്പമയ പെയ്തില്ലേ പൂണ്ട ഇടെ അന്ന് മഴ പെയ്യൽ തുടങ്ങി അപ്പൊ ഇ ഇങ്ങനെ വത്ത് വെക്കലും മുക്കപാട് അയച്ച ആ വിളിച്ചെണ്ടക്കനെ ഒരു വേറൊരുനിറാണല്ലോ
ഉം ഇ നറത്തനന്നുംകൊയപ്പല്യ
ആഹ ഇത് അവിടുത്തെ വെളിച്ചെണ്ണഎന്നും കാപ്പിയാ ഉണ്ടാവല് എല്ലാ കുടിയും
ആഹ്
ഉം എന്താണ് ചോറിന് എന്താണ് ഭയങ്കര ഒച്ചപ്പാടൊക്കെ ഉണ്ടല്ലോ ഫുഡ്
പൊയ മീനും പൊരിക്കണം പിന്നെ വെള്ളരിക്ക് പരിപ് പരിപ്പ് കറി
ആഹ് ശരി പൊയമീൻ എവിടുന്നാ കിട്ട് - - കീ ട്ടിയോ പൊയേന്ന് പിടിച്ച് ആര കൊണ്ടുവന്നെ ഓളച്ചൻ ആഹ് ശരി അവിടെ മീൻ കിട്ടുവോ പ്പൊങ്ങനെ ചൂണ്ട ഇടലാ
വല ഇട്ടാണ്ട ഓന വല ഇട്ടാണ് പിടിച്ചേ
അയ് ശരി കൊറേയുണ്ടോ
ആഹ് കൊറേയൊന്നുമില്ല കൊറെച്ചൊക്കെതന്നെ
അഴ് എന്ത് ചെയ്ത് നീ കറിവെക്ക മീൻ പൊരിച്ചെ
പൊരിച്ച്
ആഹ് അത് ശരി അത് നന്നാക്കാൻ ഭയങ്കര പണിയാണ് ല കഴിയുന്നു അപ്പൊ എങ്ങനെ എങ്ങനെ നന്നാക്കല്
അത് സാദാമലെ നന്നാക്ക നന്നാക്കും
അല്ല ചെലോര് കാണ വെണ്ണൂരിലൊക്കെ ഇട്ടിട്ട്
ആഹ് അങ്ങ അങ്ങനെ ഇടാക്ക പറയും ഞാൻ പിന്നെ അങ്ങനെ നന്നക്കും
ഉം ഉം പക്ഷെ അത് നന്നാക്കാൻ നല്ല പണിയാണ് ത് കഴിക്കാൻ നല്ല ഇഷ്ടം ള്ളവരുംണ്ട് ചെലോ ർക്ക്‌ ഇഷ്ടുണ്ടാവില്ല ചൊയ
ഉം ചിലവർക്ക് ഇഷ്ടംഇവിടം യങ്ങനെ തന്നെ
ഉം
ഉം
ഞാൻ ഇവിടെ വിറക് കൂട്ടിരിക്കിനി അതിനിമ്മേലിടാൻ അവർ
ഹലോ പിന്നെ എന്തൊക്കെ ഉണ്ടെടീ
അങ്ങനെ പോവണ്ട് ഇതാണെങ്കി കുട്ടികള് ഞാൻ പറഞ്ഞില്ലേ ഉമ്മ ഫുഡ് ഞാൻ ഫുഡ് കഴിച്ചു മക്കള് അങ്ങോട്ട് പോയി
ആഹ്
തറവാട്ട്ക്ക് പോയി ഞാന് ഇന്നാള് പോയിനി റ്റിറ്റി അടിക്കാന് അപ്പൊ റ്റിറ്റി അടിച്ചു തന്നില്ല ഇപ്പൊ എവിടുന്നും റ്റിറ്റി അടിച്ച് തരൂല്ലല്ലേ ഹോസ്പിറ്റലീന്ന് മാത്രേ റ്റി - - റ്റിറ്റി അടിച്ചു തരുള്ളൂ ആഹ് ഓ ഞാന് എനിക്ക് തോന്നുന്നു ഫസ്റ്റത്തെ ഗേൾഫ് ലാബ് ഒക്കെയെ ഇപ്പൾ ലാബ്ന്നൊന്നും അടിക്കൂല്ലല്ലോ
ഓഹ് ഓഹ്
ഇപ്പൊ ഞാനാണെങ്കി അവിടെ ഹോസ്പിറ്റലീന്നു അടിക്കാതെ ഇങ്ങോട്ട് പോന്നു ഇനിയിപ്പം മഹ് ഇന്നാള് ഇവിടെ കാ ഉം ഇത് തീരു ആഹ് ആശുപത്രിക്ക് പോവാന് ആശുപത്രിയില് ചെന്നപ് ഇപ്പൊ വൈകുന്നേരം പോയപ്പം വൈകുന്നേരം അടിച്ചു തരൂലാന്ന് പറഞ്ഞു
ഉം
ദെ ഇനി രാവിലെ അടിച്ച് തരുള്ളൂ രാവിലെ അല്ല രാവിലെ വരാൻ പറഞ്ഞണു ഓ തിങ്കളാഴ്ച ഓപിയില് അപ്പൊ നാളെ തന്നെയാണെങ്കിൽ ഞങ്ങള് രാവിലെ സുബിയ ആകുമ്പോ ഗുണ്ടൽപേട്ട് അങ്ങനെ പോവണ്ട് ബന്ദിപ്പുരിക്ക് ആറ് കയിയാനായി
ഉം
ഞാൻ എല്ലാരോടും പറഞ്ഞ് ഇജ്ജ് കാണാൻ വന്നതൊക്കെ അപ്പോ ഓലോക് അപ്പൊ വല്യ താത്ത ചോയിച്ച് ഓള് എന്തെ അങ്ങോട്ട് വരാനാ ചോയിച്ചു
ഉം എല്ലാവടത്തുംക്കും പോക അപ്പൊവിടെ കുട്ട കുട്ടികൾട ഭയങ്കര ഇല്ല കല്പര്യ
ആഹ് രണ്ടാമത്തെ മോളെന്തേ പറഞ്ഞേ ഭയങ്കര പ്രശ്നായോ
ഇന്നേം കൊണ്ടു പോണം അങ്ങനെ ഇങ്ങനെ കൊറഞ്ഞു
ഓക്ക് എങ്ങനെ മനസ്സിലായി എങ്ങട്ട് പോന്നാണെന്ന്
അങ്ങോട്ട് പോരും പറഞ്ഞില്ലേ ഇച്ച നേരം വയ്ക്കിയോന്ന് ചോയ്ച്ചപ്പം ഞാൻ പറഞ്ഞു അപ്പച്ചെന്റെ കടായിക്കൊയിഞാൻ
ആഹ് ആ ആ അത് ശരി
ഞാ അങ്ങോട്ട് കടേക്ക് ഇനി കാട്ടില കൊണ്ട്പോന്നൊക്കെ പറഞ്ഞി
ഏഹ് അത് ശരി ഞാന് വിചാരിച്ച് വന്തരുന്നിണ്ട് ഞാൻ പറഞ്ഞേ ഞാൻ അവളോട് പറഞ്ഞ് ഓക്ക് വട നിക്കാൻ നേരല്ലേ ഇനി ഓള മക്കള് എന്താ പറയാ ഭയങ്കര ഇതേന്ന് ഭയങ്കരായിട്ട പേടിയ കരിയല്ലോ അന്റെ മോള് ഭയങ്കരമായിട്ട് കരയല്ലോ
ഉ ക്ക എങ്ങ ഇ
ആഹ് ഞാൻ പറഞ്ഞത്
ഉം
ഒരു സവറ കൊണ്ടോങ്ങനെ ഇവിടെത് ഇപ്പൊ മ വിറക് ഫുള് ഞാന് എടുത്തിടേണ്ടി വരും ഒരവസ്ഥ അമ്മ ഒച്ച ഞാനേ ഈ സീറ്റിമ്മക്കൂടെ ഇവിടെ വിറക്ക് നനഞ്ഞാലേ ഓല്ക്ക് കൊണ്ടോയി കോട്ടോ ഓല് എന്നെ കൊണ്ടോയിക്കോട്ടെന്ന് വിചാരിച്ച് ഞാനും.
ആർക്ക് തിന്നാൻ.
ഉമ്മ തറവാട്ടിത്തേ ഓല് ഓലെന്നെ കൊണ്ടോയിക്കോട്ടേ യിവറ് കരണേ. ഇപ്പം ഇവിടെ നനഞ്ഞ് ഇങ്ങനെ തായിക്കുള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചത് ഓലുക്ക്താക്കാനാ പിന്നെ അവിടെ ഫുള്ള്. പുല്ലും, ചമ്മലും ഈ പെരുച്ചായി ഉണ്ടല്ലോ. വേസ്റ്റ് ഫുള്ള് ഇവിടെ കൊണ്ടേയിടും അതിന്റെ ഉള്ളൂക്ക് വലിച്ചിടും നമ്മള് എന്തെലും ചമ്മ മ്മലും മൂടിയിട്ടതൊക്കെ ഉണ്ടെങ്കി
ആഹ്.
വേസ്റ്റ് ഫുള്ള് ആയികിടും. ഉം വെറുതെ മൂടി വയ്ക്കാ ചെലപ്പോ കാറ്റൊക്കെ ഉണ്ടായാല് ഭയങ്കര മിന്നലും, ഇടിമിന്നലൊക്കെ ഉണ്ടാവലുണ്ടല്ലോ.
ഉം ഇൻവെർട്ടർ ഓഫ് ആക്കി കാണി.
ആഹ് ഇന്നലെ നല്ലൊരു ഇടി മിന്നലും നല്ലൊരു ഇടി ഇല്ലായിരുന്നോ?
ആഹ്. ആഹ് എല്ലാടത്തുണ്ടായിനി എന്റെ കുട്ടി ഞെട്ടിയങ്ങുയുണന്നു അവള് ഉറങ്ങാരുന്നു അപ്പൊ. ഓള് ഞെട്ടിയങ്ങുയുണന്നു അപ്പോ. റൂമി പോടീ ആഹ് വര്യായാണ് വര്യാ . ആഹ് ആഹ്.
ഫുഡ് അയക്കിട്ടോ.
ആഹ്.
എന്നാ ശരി.
ആഹ് ഓക്കെ ആഹ് എന്നാ ശരി.